ഹലോ ഹലോ ഹലോ
ടോ
ആഹ് നിങ്ങൾ സംസാരിക്കുന്ന ബ്രേക്ക് ആണ് കേൾക്കാൻ പറ്റുന്നില്ല ഹലോ
ഒര്മിനിറ്റേ ഇപ്പ കേ കേക്കവോ റേഞ്ച് കൊറവാ റേയ് റേയ്ഞ്ച് കൊറവാ
റേഞ്ചില്ലാത്ത സ്ഥലണെന്ന് തോന്നുന്നു നല്ല റേഞ്ച്വേണം സംസാരിക്കണെങ്കില്
ഇപ്പ കേക്കാൻ പറ്റുന്ന്ണ്ടോ ആഹ് ഇപ്പൊ ഞാൻ റേഞ്ചള്ളോടത്തോട്ട് വന്നിര്ന്നതാ
ആഹ് അത് ശെരി ഞാന് പ
ഹലോ
രണ്ട രണ്ടപരെ പോയിട്ട് വരട്ടാക്കി വ ഭയങ്കര വെയ്ലും ഒക്കെആയിട്ടെ
ആഹ് ആഹ് അത് ശെരി വെയ്ലോ
ആഹ് ഇവിടേക്ക് നല്ല വെയിലാണ്
ഇവടെ ഭയങ്കര മഴയാ മഴയാ മഴയാ മ്
തിരുവനന്തപുരം പാകതൊക്കെ ഇന്നലെ മഴ. ചെറുതായിട്ട് ഇണ്ടായ്ന്ന് ഇന്ന്‌ നല്ല വെയ്ലാ.
ഇന്നിം ആഹ് ഇപ്പം നമ്മളിപ്പം കോട്ടയം ഭാഗാ ഇവിടെ നല്ല മഴയാ.
ആഹ് ആ ഞാൻ കോട്ടയം ഉണ്ടായിരുന്നു രണ്ട് ഞാൻ വെള്ളിയാഴ്ച നാട്ടിൽന്ന് ഇറങ്ങി... ഇപ്പൊ ഇന്നേക്ക് ഇപ്പൊ മൂന്നാല് ദിവസായി... ഞാൻ ബിസ്കറ്റിന്റെ കമ്പനിയിലാ മോഹൻലാലിന്റെ ബിസ്കറ്റ് ഇല്ലേ കേട്ടിട്ടുണ്ടോ ക്രെൻഞ്ച്
ആഹ് ഞാ കേട്ടിട്ടുണ്ട് ആരോ ഇതുപോലെ മോഹൻലാലിന്റെ ബിസ്കറ്റ് നമ്മുടെ ഇവിടെ ഒരാള് വണ്ടിയേൽ സേയിൽസ എന്നെ കൊണ്ടു പോകുന്നണ്ടായിരുന്നു...
ആഹ് അപ്പൊ അതിന്റെ കമ്പനിയിൽ ഡ്രൈവർ ആയിട്ട് പോണു പ്പൊ ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ട് കുറെേ ലോങ്ങ് ദൂര ഉള്ളത് കൊണ്ട് വണ്ടി മാറി മാറി ഓടിക്കാന്ന് വിചാരി ച്ചിട്ടേനി
ആഹ് ആഹ് ആഹ് ആതാ ഏതാ ബിസ്കറ്റിന്റെ പേര്
ക്രെഞ്ച് കഞ്ച് ആറെ ആത്രഞ്ചി ആ....
അ ആഹ്
ആഹ് അത് അങ്ങനെ കേട്ടിട്ടൊന്നുല്ല ആഹ് പരസ്യൊക്കെ ഉള്ളതാണ് ആഹ് മോഹൻലാലിന്റെ ആഹ് മോഹൻലാലിന്റെ കമ്പനിയാ
ആഹ് ആ അത് ശരി ആഹ് ആഹ് നമ്മളത് അങ്ങനെ കണ്ടിട്ടുണ്ട് മേടിച്ചിട്ടൊക്കെയുണ്ട് ആഹ് ആഹ് ആഹ് നമ്മളതങ്ങനെ കഴിച്ചിട്ടുണ്ട് ഏഹ് ബിസ്ക്കറ്റ് ക കണ്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കാറില്ലെന്ന് പറയുവായിരുന്നു
ആഹ് ഈ സത്യം പറഞ്ഞാ ഞാനിതുവരെ കഴിച്ചില്ലട്ടോ കണ്ടിട്ടുണ്ട് നെല്ലാതെ ഞാൻ കഴിച്ചില്ല ഇതുവരെ ആയിട്ട് കുറേ പേക്കറ്റ് ഇങ്ങനെ കാണാം ഫാമിലി ചെറിയ പേക്കറ്റും വലുതും ഒക്കെ ഉണ്ട് ഫാമിലി പേ ഓഹ് എല്ലാം ഉണ്ട് നൂറ്റി അറുപതു രൂപ ണ്ട് ആഹ് ഫാമിലി പേക്ക് ഒക്കെ... ആഹ് ക്രീമിൻറ്റത് മറ്റേ ചെറുതും വലതും ചെറുത് മുപ്പതാണോ സ്റ്റാർട്ടിങ് ഇൻക്ക് കറക് റ്റ് അറിയൂല്ല മുപ്പയിന്റെ കണ്ടിട്ടുണ്ട് അതിന്റെകത്ത്
ഏഹ് അപ്പൊ നിങ്ങക്ക് പിന്നെ സെയിൽസ് ആയിട്ട് ഓരോ കടകളിൽ കൊണ്ടോ കൊടുക്കും.
അല്ല കടകളിലല്ല ആ ഇതിന്റെ ഗോഡൗൺ ഉണ്ടാവൂല്ലെ ഫാക്ടറി ഉണ്ടാവൂല്ല. അവിടേക്കാണ് കൊണ്ടട്ട് വിടുക പിന്നെ അവിടുന്ന് അവര് വന്ന് വാങ്ങ. വലിയ ഫാക്ടറി ഉണ്ടാവൂല്ലോ ബിസ്ക്കറ്റിന്റെ ഒക്കെ അങ്ങനത്തെ. വലിയ വലിയ ഓർഡർ എടുക്കുന്ന ആ ഇതിപ്പോ നേരിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പ ന്ന് കൊണ്ടുവരുന്നതാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലല്ലേ.
ആഹ് അത് ശെരി ആഹ് ആ..
ആ അവിടുന്ന് വേറൊരു ഷോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ഷോപ്പിലേക്ക് കളക്ഷൻ എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുപോവായിരുന്നു... അല്ലൻണ്ട് ചെറിയ കടകളിലേക്ക് കൊണ്ടുപോകുന്നതല്ല...
അല്ല ആഹ്.
ഉം
ആഹ് ആ അത് ശരി ആഹ് നല്ല നല്ല ചിലവുള്ളതായിരിക്കും ബിസ്കറ്റിനല്ലേ.
ആഹ വലിയ കൊഴപ്പില്ല എല്ലാം നല്ല അഭിപ്രായമാണ്. പിന്നെ പരസ്യംഒക്കെഇങ്ങനെ കാണാം എവിടേം ഇവിടെയൊക്കെ കാണാം.
ആഹ് ആഹ് ഉം നമ്മുടെ ഇവിടോട്ട് അങ്ങോട്ട് വലിയ പരസ്യ പരസ്യം ഒന്നും കാണുന്നില്ല...
ആഹ് ആ എവിടെയാ ..
ഉം കോട്ടയം കോട്ടയം ഉം. ഉം ഇനി കോട്ടയം ടൗണിലൊക്കെ... കോഴിക്കോട് ആ കോട്ടയം ടൗണ് ടൗണിലൊക്കെ ഉണ്ടായിരിക്കും... നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് ഗ്രാമം പോലെ ഉള്ളടത്താ അതുകൊണ്ട്
ഏ ആ അത് ശരി ഞാൻ ഈ ആപ്പിൽ ആ എന്റെ അക്കൗണ്ട് റെഡി ആയിട്ടില്ല എന്റെ യൂസർ ഐഡിയാ കാണിക്ക്ന്നെ എനിക്ക്‌ ഇന്റെ ഫ്രണ്ട് പറഞ് ഞ്ഞെന്നെനെ ഇപ്പ ഇന്നലെ അല്ല മെനിയാന്നാ മെനിയാണ്ന്നെ ജോയിൻ ആയത് പ്പൊ ഇന്നലെ ഇന്നലെ ആയരോ രണ്ട് രണ്ടാള് വിളിച്ച് ആരെങ്കിലും ഫ്രീ ആണോ ചെലോര് ചോയിക്കും ഐ പി ല് വന്നിട്ട് ബോയിയാ ഗേളാണോ ചേലോര് ഒ ബോയി ആന്നറിയുമ്പോ മൈൻഡ് ചെയ്യില്ല
ആഹ് ആഹ് ആഹ് ആഹ്
പല പ്രശ്നവുണ്ടാവും ഇന്നലേ കണ്ടില്ലെ ഗ്രൂപ്പില് ഏതോ ഒരു പയ്യൻ അപ്പോ ഐ ബിയി ലൊക്കെ പോയിട്ട്ന്തക്കയോ പുള്ളി ആ
ആഹ് അതെ ആഹ്
പിന്നെ കൂടുലൊന്നും അറില്ല ഇന്നലെയാണ് ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞത് പേഴസണൽ കാര്യങ്ങളൊന്നും ഇതിൽ ഷെയർറാക്കരുത്
ഇല്ല ഇല്ല ആ ശരിയാ ആ ഉം
ആ അവരത് റെക്കോർഡ് ചെയ്യുന്നതാണ് തോന്നുന്നു അങ്ങനെ എന്തക്കയോ ഉണ്ട് നിങ്ങള് കൊറേ ആയോ ഇതിന്റെത്ത് എങ്ങനെയ കാര്യണ്ടോ
ഉം ആ ഒണ്ട് ആഹ് കൊഴപ്പം ഇല്ല
ആ അറിയാത്തൊണ്ട് ചോദിച്ചായിട്ടോ അ മറ്റുള്ളരിടത്തുന്ന്ആണല്ലെ പറഞ് എന്താന്ന് അറിയാതെ നമ്മൾ ചോയിച്ച് അറി മനസ്സിലാക്കണല്ലോ
ആഹ് അത് ശെരി കൊഴപ്പയ്ല്ല കൊഴപ്പയ്ല്ല ആ ഇനിയിപ്പം ആഹ് ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ പോവാ ഇപ്പോം ആ ഇത് ഒരു കോള് ചെയ്തിട്ട് കഴിച്ചേക്കാംന്ന് ഓർത്ത്
ആ നമ്മക്ക് ഒരാളെ അഞ്ച് പ്രാവശ്യാ വിളിക്കാൻ പറ്റാ ടോട്ടൽ
ആഹ് എന്നാ പറഞ്ഞേ ആഹ് പിന്നെ കിട്ടില്ല കിട്ടില്ലായിരിക്കും എനിക്കറിയത്തില്ല
ആഹ് അങ്ങനെയണെന്നാല എല്ലാരും പറയുന്നത് അഞ്ച് പ്രാശം അങ്ങനെ എപ്പഴും കിട്ടുണെങ്കില് ഇതിലെന്തോ കാര്യണ്ട് ഒരു കാര്യം ഇല്ലോ നമുക്ക് ഫ്രണ്ട് ഞങ്ങോട് ഇങ്ങോട്ടും സംസാരിച്ചാ പോരെ ഡെയിലി
ആ അതെ അതെ ആ അതെ ആ അതെ അതെ
ആ അഞ്ചു പ്രാശ്യേ കിട്ടത്തൊല്ലൂ
ആഹ്
ഉം
ഉം റേഞ്ചിന്റെ പ്രശ് പ്രശ്നം ഉള്ളതോണ്ട് എടക്ക്‌ എടക്ക് കട്ടായി പോവുന്നു
ആഹ് നല്ല റേഞ്ച് വേണംന്ന് തോന്നുന്നു ഇതിന് റേഞ്ച് ഇല്ലങ്കില് പൈസ ഫുള്ള് കേറുവോ
ഞ്ച് വേണം റെയിഞ്ച് ഒണ്ടെങ്കി അല്ലേലും സംസാരിക്കുന്ന കേക്കത്തില്ലല്ലോ ആ അതെ അതെ ആഹ്
ഗ്രൂപ്പിൽ ഓരോരുത്തര് പല പ്രശ്നങ്ങളും പറയുന്നെ കാണാം ആഹ് ഇന്നേ പോയി ഇവിടുന്ന് നാട്ടിലേക്ക് എത്താൻ പത്ത് മണിക്കൂറ്ണ്ട് നാട്ടിലേക്ക്
ആഹ് അത് ശരി ആഹ് ആഹ് അന്നേരം ഇനി ഇനിയിപ്പം അവ്ടെ എന്നാ ഹോസ്റ്റല് പല താമസിക്കുന്നേ താമസ് സിക്കുന്ന എവിടെയാ താമസ താമസം എവിടെയാണ് താമസം
താമസം അങ്ങനെയൊന്നുല്ല വണ്ടി തന്നെ ആരിക്കും വല്യ കൂടുള്ള വണ്ടിയല്ലേ അപ്പോ അതിന്റെ ബാ ഹലോ അല്ലെങ്കിൽ അവിടെടെ ബേക്കറിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കിടക്കും
ആഹ് ആഹ് ആഹ്
ആ ഓ ആഹ് അങ്ങനെയാണ്
ആ അങ്ങനെയ ആ
പറയൂലേ ചേട്ടാ ഞങ്ങളിവിടല്ലല്ലോ ഇടല്ലല്ല ഞാൻ വണ്ടിലാ
ആഹ് ആഹ് ഹലോ ആഹ്
അപ്പൊ ഒരാള് ചോദിച്ചായിരുന്നു അപ്പൊ ഞമ്മക്ക് ഇവിടൊന്നും അറിയുല്ലല്ലോ വണ്ടി സർവീസ് ചെയുന്നേ ഏടേന്ന്
ആഹ് അത് ശരി ആ ആ ചിലര് ഞങ്ങൾ ഈയിടെ എവിടെയോ പോയിട്ട് വന്ന് രണ്ട് മൂന്ന് പേരോട് വഴി ചോദിച്ചപ്പം മൂന്ന് പേരോട് ചോദിച്ചവരും മൂന്നു പേരും എന്തോ പരീക്ഷയ്ക്ക് അവിടെ വന്നവര അവർക്കാർക്കും അറിയത്തില്ല വഴി
ചുറ്റി വരോ ഇങ്ങോട്ട്‌ ങ്ങ ട്ട് വരുവോ എനിക്ക് ഇവിടെ കയറാനാവൂല്ല ഏ ആഹ്
ആഹ് അതുകൊണ്ട് അറിയാൻ വരാത്തരത്തെ പലരും വരുവേല്ലേ പിന്നെ വേറൊന്നുമില്ല നിങ്ങള് പക്ഷ പക്ഷ ഞങ്ങൾ ഈയെടെവിടെയോ പോയിട്ട് രണ്ട് മൂന്നുപേരോട് വഴി സ്ഥലം ചോദി ച്ചു മൂന്ന് പേരോട് ചോദിച്ചപ്പളും മൂന്നു പേരും പറഞ്ഞ് ഞങ്ങൾ ഇവിടെയുള്ളവരല്ല ഞങ്ങക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു
ചിലവരുണ്ട് അറിയില്ലെങ്കിലും എന്തെങ്കിലും സ്ഥലമൊക്കെ അങ്ങ് പറഞ്ഞരും
ആ അത് ശെരി ആഹ് ആഹ് ആഹ്
റോങ്ങ് റോങ്ങ പണി തൊടങ്ങി ണേഞങ്ങൾക്ക് ഞങ്ങൾ അതിൽ കഷ്ടപ്പെട്ടു ആ അങ്ങനെ കൊറേ ദൂരം പോയി
ആഹ്
ഇല്ല ഇല്ല പത്ത് മിനിട്ടാണ് സംസാരിക്കാൻ പറ്റുക ഒരു മിനിറ്റ്
ആ ആ അതെ അതെ ആ
ആ
നിങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം വാങ്ങി വെച്ചിട്ടുണ്ട് വണ്ടീൽ അപ്പൊ കഴിക്കണം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കാൻ കഴിയല്
ആഹ് ആഹ് ആഹ് ആഹ് രണ്ടേ കാലായി ഉം
ഏ
രണ്ടേകാലായി
ആഹ് ഫുഡ് കഴിച്ചോ ഓ ഓക്കെ മാ ശരി